ആഹ് കേൾ ക്കുന്നണ്ടല്ലോ. കേൾക്കുണ്ടെ ഹലോ ഹലോ എനിക്ക് കേൾ
ഹലോ കേൾക്കാമോ?
ആ ഹലോ? ഹലോ
ഹലോ?
ന്നിട്ട് അ ഓ ആ
ഹലോ? കേൾക്കാവോ?
ഹലോ?
ഇല്ല ഓ ഇ ഹലോ ആ കേട്ടെടുതാള പവാ ഹലോ?
ഹലോ?
കേൾക്കണ്ടല്ലേ എനിക്ക് കേൾക്കുന്നുണ്ട്.
കേക്കാമോ
ആഹ് എനിക്ക് കേൾക്കണ്ട് നിങ്ങൾക്ക് കേൾക്കണില്ലേ?
നടെ പറയണ ഒന്നും കേക്കുന്നില്ലായിരുന്നോ.
ഇ ഇപ്പൊ കേൾക്കണ്ടോ?
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് ആപ്പിൻ്റെ എന്തേ പ്രശ്ന ആ
എന്താ അറിയില്ല ഞാനൊ ഒരുപാട് ഹലോ ഹലോ ചച്ചിട്ട് കൊറേ ചോയ്ച്ച്.
ആ ഇ അങ്ങോട്ട് പോയിക്കുന്നു പക്ഷെ ഒന്നും കേക്കുന്നില്ല.
ആഹ് അത് ശരി എന്തൊക്കെയുണ്ട് വിശേഷം. സുഖല്ലേ?
ഓ
ഇവിടെ ഓക്കെയാണ് കൊഴപ്പൊന്നുല്ല. ഞൻ ഹോസ്പിറ്റലയിന അപ്പൊ ഹോസ്പിറ്റല ആയിരുന്നു. അതാണ്.
എന്തുറ്റി.
അത് എന്റെ ഉപ്പാക്ക് ഒരു ഡയാലിസ് പേസ്റ്റൻ് ആണ് അപ്പോൾ വയ്യ അങ്ങനെ അഡ്മിറ്റ ആയു
ഓ അവിടെയാണോ ഇപ്പൊ ഹോസ്പി ഓ നാട്ടി പനിയോ എങ്ങനുണ്ട്
ആ പനി ഇവിടെ അങ്ങനെ പനിയൊന്നും വെത്തിട്ടില്ല.
ആ ആ
പിന്നെ സ്കൂൾ പോണ ഓരോര്ത്തര് കൊണ്ടന്നാല് പിന്നെ എല്ലാര്ക്കും ആവോലൊ.
ഓ ഓ പിള്ളാർക്ക് എല്ലാം ആവോ ഉണ്ടോ
ഇല്ല ഇപ്പൊ കൊയപ്പ് ഓക്കേണ് ഒന്ന് ഇല്ല
ആഹ് ഓക്കേ ഓക്കേ എത്ര പിള്ളാരാ?
എനിക്ക് മൂന്നാൾ
മൂന്നാ മൂന്നും
മൂന്നും പെങ്കു ട്ട്യാണ്.
മൂന്ന് പെങ്കുട്ടിയാ ആ ഹാ മൂത്ത കുട്ടിക്ക് എത്ര വയസ്? എട്ടാക്ലാസ്സിലാ ഓക്കെ ഓക്കെ എനിക്ക് ഞാ കല്യാണം കഴിഞ്ഞി ട്ടില്ല
കഴിഞ്ഞിട്ടില്ലേ അത് ശെരി പഠിക്ക്യാ
അല്ല വർക്കെയ്യാ
എന്താ വർക്ക്?
നേഴ്സാ
അ ആ നല്ല ആഗ്രഹ ആണോ ഓരോരോ ജോലി
ആ